ആ എന്തൊക്കെയാണ് വിശേഷം?
വിശേഷങ്ങളൊന്നുല്ല സുഖം തന്നെ അവിടെ എന്തുണ്ട്
ആ ഇവിടെ എന്താ സുഖാണ് മഴയായിട്ട് ഇങ്ങനെ ഇരിക്കയാണ്.
അതെ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ്
അതെ അതെ അവിടെ ഉണ്ടോ
ഇവിടെ ഇത്രയും നേരം ഇല്ലായിരുന്നു ഇപ്പൊ മന്ന മീങ്ങ പെയ്തു
അതെല്ലേ ആഹ
ഇച്ചിരി വെയിലുണ്ടായിരുന്നു വെയില് പോയി ഇടക്കൊന്ന് ഇടക്ക് വെയിൽ വരും വന്ന് പോവും
അതെ അതെ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ഉണക്കാൻക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
അതെ യൂണിഫോം ഉണങ്ങത്തില്ലേയ് ഹ് ഭയങ്കര പ്രയാസം.
യൂണിഫോമിൻ്റെ പാന്റ് ബ്ലാക്ക് ട്ട്ട്ടാ പോയിക്ക്ണ്. നീലക്ക് പകരൊ ത് ഒണങ്ങി കിട്ടണ്ടേ?
അവരോട് ടീച്ചർമാരോട് പറഞ അവർ അതെ അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ?
മനസിലാ ടീച്ചർമാർക്ക്ന്തായാലും മനസ്സിലാവും അവര് ഞമ്മളെപ്പോലെ പെണ്ണ്ങ്ങളല്ലേ?
ഹ് ഹ് അവർക്ക് ഇിട്ടോണ്ട് ചെല്ലണം ഇിട്ടേണ്ടി ചെന്നില്ലെ. ഫൈനടിക്കോ?
അ ആഹ്. എന്ത്ചെയ്യ? അതാണ് കട്ടിള്ള പേൻ്റൊക്കേണ്. അയില്ങ്ട് ചളിയാക്കി വരും. പിന്നതൊന്നു ഉണങ്ങി കിട്ടണ്ടേ
ആ അതെ അതന്നെ ഒണങ്ങിയില്ലന്തോ നാറ്റോവ തുണിക്ക്.
അതെ അതെ ഉം അതും വെയില് കൊണ്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലാണ്
ആ അതെ.
ഞാനൊണകാടുമ്പോ കൊറച്ച് സ്പ്രേക്കെ അടിച്ചു ഉണക്കാനിടും.
ഹ് ഹ് ഹ് അന്നാലും അതിന്റെ നാറ്റം പോകത്തില്ല.
നാറ്റം പോലേ ഇന്നെന്താണ് വീട്ടില് സ്പെഷ്യലൊക്കെ ഉച്ചക്ക്.
ഉച്ചക്ക് ് കൂമ്പ്തോര മ ച മീൻ കറി വെച്ചു കടലക്കറി കൂമ്പ് കൂമ്പ്. വാഴക്കൂമ്പ് വാഴക്കൂമ്പ് വാഴെട കൂമ്പില്ലേ ആ
മാണില്ലേ ആ.
അതെ അത് തോരം വെച്ചു
ആ ഞങ്ങള് വാഴമാണീന്നാ പറയാ അ്ഹ്
ആഹ് പാലർത്ത് വാല സ് പാല ഇതല്ലേ.
എല്ലാത്തിലും പഴയതാ പറയല്
എല്ലായിടത്തും ഒരു ഭാഷയല്ലല്ലോ സംസാരിക്കുന്ന ച നീട്ടി ഭാഷ സംസാ അ
ആ ജില്ലകള് മാറുമ്പോ ഭാഷന്റെ സ്ലാങൊക്കെ മാറും.
അതെ. അ്ഹ്
അ അ ആഹ് വേറെന്തൊക്കെണ്. മക്കളൊക്കെ പോയോ? ഇന്നി വിടെ ആ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അപ്പൊവടെ ബീഫും തേങ്ങാച്ചോറ.
ആ.
തേങ്ങാചോറ് അവിടെ വെക്കാറുണ്ടോ
ഇല്ല ല്ല ല്ല.
ഇല്ലല്ല ആഹ് ഇവെടെവേ വടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതന്നെ അധികം തേങ്ങാച്ചോറാവും. ം അതാവുമ്പോ എന്താന്നറിയോ നമുക്ക് പെട്ടെന്ന് പ അേ വേറെ കറിയ ഇൊന്നും വെക്കണ്ടല്ല ബീഫുണ്ടാവോലോ പിന്നെ മറ്റേതാണങ്കി ഒരു കറി ഒരു ഉപ്പേരി ഒരു മീനാക്കെങ്ട്ട്. ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് കഴിയും.
അതെ
ഉം സാരി കുക്കാനൊക്കെ നിക്കണ്ടേ
അതെ അതെ മറ്റേ ചോറാണെൽ നമ്മള് ഊറ്റണം ചെലർ വാർത്ത്ടും. ചിലര് ഊറ്റി
ആ ഞങ്ങളബടെ ഊറ്റി ട്ക്കല. വാർക്ക നിക്ക് വെയിക്കൂല. ആനി ചിലർക്ക് നല്ലാം അറിയാം പക്ഷെ എനിക്കറില്ല അത്
ചിലരാണെങ്കിൽ കോരി വല്യ കോരി എടുതോണ്ട് വന്ന്‌ കൊരിക്കാത്തൂറ്റി പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാ ഞാന്
ആഹ് ആഹ് ഞങ്ങൾ ഇവിടെ കൊറെേ ആളുണ്ട് ഞാനും ഊറ്റീട്ട എടുക്കല്
അതെ അതാ നല്ലത് ഊറ്റിയെടുക്കുന്നതാണ്. നല്ലത് അല്ലാ അളിഞ്ഞിരിക്കും മറ്റാള്
ആഹ് ന്നിപ്പങ്ങനതായ തോണ്ട് പണിയൊക്കങ്ങട് വേ കൊത്ങ്ങികിട്ടേ ഇഞ്ഞിപ്പ കുളിക്കാകൂടി ണ്ട് മഴാ യിട്ടങ്ങന മടിച്ച് നിക്കാ
നല്ല മഴയാ ഇപ്പൊ
ആഹ്
പിന്നെ
അടുേക്ക് മാ
ആഹ് രാവിലെ നല്ല മഴയാ പിള്ളാര് പോയപ്പേഴ്ത്തിനും
ആഹ്
അത് കഴിഞ്ഞ്ച്ചിരു അത് കഴിഞ്ഞ് പിന്നൊരു പത്തരയപ്പോങ്ങാണ്ട് മഴ പെയ്താരുന്നു
അതെല്ലേ ആഹ് പിന്നെ വേറെന്തൊക്കെയാ വിശേയങ്ങളൊക്കെ?
വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇനി ഇങ്ങനെ പോന്നു ഇനി മക്കളെ കൊണ്ടരാൻ പോണം
എവി സ്കൂളിലോ
ആഹ് സ്കൂളി പോണം മൂന്നര ആമ്പോ
അത് എപ്പഴാ പോവാ
മൂന്നര ആവുമ്പം
ആഹ് അ ആഹ് വണ്ട്യപ്പോ സ്കൂൾ ബസ്സില്ലേ
ഇല്ലയില്ല ഇവിടെ കൊണ്ട് വിടുവാ
ആഹ്അ അടുത്താവൂല്ലേ
ആഹ് അമക്ക് ഇവിടടുത്ത അങ്ങനെ നമ്മള് കൊണ്ട് വിടുവ
ആഹ് ആ ആ ഇവടിം കൊറച്ച്ക്കെ അടുത്തന്നേണ് ഒരു ഒ ഒന്നര കിലോമീറ്ററ്ക്കെണ്ട് ആഹ് പ്പൊവര്ക്ക് ഓട്ടോ വരും അയ്നാ അതില് പറഞ്ഞെ
ഓയി ആഹ് ഇവിടെ സ്കൂൾലു ഓട്ടോയൊണ്ട് പക്ഷെ നങ്ങള് ഇവിടെ നടന്നല്ലെ നടന്ന് പോന്നെല്ലെ ആരോഗ്യോം
ആഹ് നടക്കാനുള്ളതന്നെള്ളൂ ഞാൻ പിന്നെ ചെറിയെ കൂട്ടി കുട്ടിയല്ലേര്തീട്ട് അങ്ങനെയ് പറഞ്ഞയക്കാണ് അയ്ന് ഒന്നാക്ലാസ്സിലാണെയ് നടക്കാള്ളേ ദൂരം തന്നെയൊള്ളൂ ആഹ് ആഹ്
ആ
പിന്നീ മഴത്തൊക്കെ നമുക്കീ കൊണ്ടാക്കലും കൊ ആ അമ്മക്ക് മയത്ത് കൊഞ്ചലും കൊണ്ടാക്കലുക്കെ ഒരു ബുദ്ധിമുട്ടാണ് പ്പൊവ്ടെ ചെറിയാത്തേന്നെ ബാലവാടി കൊണ്ടാക്കാ കൊണ്ടാനിക്ക് മടിയാണ് കാരണം ഈ മഴയത്തേ
മഴയഴത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ പിള്ളാരെ കൊണ്ടൊരാനും
വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും വാശി പിടിച്ചിട്ട് നമ്മളെ പണിയൊന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ പറഞ്ഞക്കയാണ്
ആഹ കുഞ്ഞു പിള്ളോരല്ലേ അതുകൊണ്ടാ നമുക്ക് അവരടങ്ങിയിരിക്കുന്ന അല്ലല്ലോ
ആ അതെ അതെ
വലിയൊരായിട്ട് അടങ്ങിയിരിക്കത്തില്ല പിന്നെ കുഞ്ഞ് പിള്ളേരുടെ കാര്യം പറയണോ ഏയൊ അവര്ക്കാ വുത്തി കൊടുത്ത
ഉം ഇപ്പ നാളെ രണ്ടീസം ലീവല്ലേ ശനി ഞായറൊക്കല്ലേ
ആഹ് നാളെനി നാളെ മറ്റന്നാളും അവധിയ അവർക്ക് വീട്ടിയിരിക്കുന്നതും ഭയങ്കര കെറുവാ
ആ വീട്ടില് ഞാൻ പറയും ഞായറാഴ്ചം കൂടി സ്കൂള്ണ്ടായിട്ടുണ്ടെങ്കീ പറയൂ ഇപ്പ ഈ മഴയും കൂടി ആയേന്നാലേ അവര്ക്കത് വേണം ഇത് ഇത് വേണോ അത്ണ്ടാക്കോ ഇത്ണ്ടാക്കോ ഞമ്മളങ്ങട് പ്രാന്ത് പിടിപ്പിക്കും
അതെ പിള്ളാർക്ക് പിള്ളാര് തന്നെ പറയുന്നൊണ്ട് ഞായറാഴ്ചേം പടുത്തം വേണോന്ന്
ഏഹ് ഇവ്ടെകേ എന്നു ഇനി എന്നാ സ്കൂളി ലീവ് എന്നാ സ്കൂളി ലീവ്ന്ന നേരം വെളുത്താ ചോയ്ക്ക്യാ
ഇവിടങ്ങനല്ല ഇവിടെ പോവാനങ്ങ് സ് സന്തോഷവ ഇവിടിരുന്നാ പണിയ്യണോ മോളേഴിലും മോനഞ്ചിലും
ആഹ് ആഹ് രണ്ടാളാണല്ലേ
ആരാണ് ഇവിടെ വീട്ടിരുന്ന് വീട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആതയുടെ രീതീന്നെക്കെ പറയത്തില്ലെ അമ്മള്
ആഹ് അതെ അതെ
അതും കൊണ്ട് അവർക്ക് വറന്നേ വീട്ടിരിക്കും ക്കരുത് അവര്ക്ക് തരര്തേന്നും പഞാ പ്രാർത്ഥിക്കുന്നെ
ആഹ് ഇവ്ടെ വീട്ടിലാണെങ്കില് എല്ലാ പിന്നെ ഫോണിനൊരൊഴിവ് കിട്ടൂല ഫോണ് വേണംന്ന് പറഞ്ഞിട്ടേ
ആഹാ
ഒര് ഫോണുണ്ട് രണ്ടാളുണ്ട് മൂത്തോൻ ഇട്ത്താ ചെറിയാൾക്ക് വേണം ചെറിയാൾ ഇടത്താൽ അവൻക്ക് വേണം അവനിക്ക് മാത്രം ചെറിയാൾക്ക് മാ ആഹ് ഞാൻചെൽപ്പോ ചെറിയാൾ യെന്തിനേങ്കിലും വാശി പിടിക്കാണെങ്കില് അങ്ങനെ കൊടുക്കൊന്നുല്ല ഒരഞ്ചോ പത്തോ മിൻറ്റോ കൊടുക്കാണെങ്കി അപ്പൊ മൂത്തോൻപറയും ഉമ്മാക്ക് അല്ലെങ്കി ങ്കില് ഓളെമാ ചെറുതിനെമാത്രേ ഇഷ്ട്ടൊള്ളു ഇന്നേഷ്ട്ടല്ലാറി
ഹ് ഹ് ഹ് ഹ് അതെല്ലായിടത്തും ഒന്ന്
ആഹ് ഹാ നമ്മളവര് ചെറിയ കുട്ടിയളല്ലേ വി റ്റെ അവരുടെ ഭാഷഒന്നുകൂടി അവരുടെ ഒന്നിനുംകൂടി നിൽക്കുവെയ് അപ്പൊ അത് വെല്ലിയോർക്ക് പറ്റൂല
ആ അവർ
ഉം ഇല്ലേ അവനോണ് പറഞ്ഞ് മനസ്സിലാക്കി കൊട് ത്താലുംപ്പോ ഓന്ക്കിപ്പോ ഏഴ് വയസായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഒന്നും മണ്ടീകേറൂല
ഏ ഇവടെ പതിമൂന്ന് വയസ്സുളേനെ ഏ ഏളേന് പത്ത് വയസാകുന്നേള്ളു. അങ്ങനെ പറയണ അവനോടാ സ്നേഹം കൂടുതലും ഞങ്ങളോടല്ല എന്നോടല്ല
ആഹ് ഹ ഹ മക്കളൊക്കെ എന്താ ചെയ്യ ഉം
ആര്പറഞ്ഞുത് പുള്ളാര്
ഞ്ഞിപ്പൊ വൈകിട്ട് വന്നാ തുടങ്ങും പിന്നിം യുദ്ധം ഈ പഠിക്കേണ്ടീ പഠിപ്പിക്കേണ്ടി ഒക്കെ ആയി ഡേയ് ടൈമും കിട്ടൂല.
സമയോം മില്ല വൈട്ടെല്ലാരും ഫ്രീയാണോ? ഫ്രീയാണോന്ന് ചോയ്ച്ചും വൈയ്ട്ട് സമയല്ല
ആഹ് അപ്പോ എവടെ ഇവർക്ക് എഴുതാൻ തെന്നെ ഇണ്ടാവും ഒരുപാട് പിന്നെ അയിന്റെ എടീൽകൂടെ പഠിക്കല്
അതെ മൊബൈലും കിട്ടത്തില്ല മൊബൈല് ഇരുന്നല്ലേ പിള്ളാർ പഠിക്കുന്നേ നമുക്ക് പിന്നെ മൊബൈല് കിട്ടത്തില്ല
ടീച്ചർമ്മാർ ഫുൾ വിടാകാരേ ഹോംവർക്ക് എഴുത് ഇപ്പോ അദ്യം നമ്മളൊക്കെ പഠിക്കുമ്പോ നമ്മളോട് എന്തെലും ഹോംവർക്ക് ഇണ്ട്ന്നൊക്കെ പറഞ്ഞെര്ന്നില്ലേ ഇപ്പൊ അതേമാതിരി കൊസ് കോസ്റ്റിൻ ഒക്കെവുട്ന്ന് സ്കൂൾന്ന് ടീച്ചർമാര് അമ്മക്ക് വായിച്ചെന്ന്ട്ട് നമ്മൾ നോക്കിയ്തിന്നട്ട് വീട്ടിൽ വന്ന്ട്ട് ആൻസർ എയ്തി പോലൊക്കെല്ലായിന്നോ
ഇപ്പോ ടീച്ചർമാര് ഫുള്ള് ഫോണിക്കാ വിടും ന്നട്ട് ഞമ്മളത് ഇര്ന്ന് എഴുതിപ്പിക്കണം
ഞമ്മക്ക് നെറ്റ് തീർന്നാലും നമ്മള് പോയി ഇട്ട് അതവർക്ക്
ആഹ് അതാണേ വൈകിട്ടൊക്കാവുമ്പോ പൊ പൊതുവേ നമ്മളെ നെറ്റുതൊക്കെ തീരും
അതെ അഅന്നാലും മഴയോടെ ആകുമ്പോ പിന്നെ പറയുംവേണ്ട ഒട്ടും കിട്ടത്തില്ല. ഒരു ചാരം പോലുംകിട്ടത്തില്ല
ആഹ് ഹാ
അ വൈകിട്ട് ആർമണി കഴിഞ്ഞാ പിന്നെ കിട്ടത്തേഇല്ല ഇന്നലെയൊന്നും ഇല്ലായി
അതെ ഇല്ലല്ലേ ആ പിന്നെപ്പൊ ഈ മഴ ആയതോണ്ട് പൊതുവേ എല്ലാട്ത്തും റേയ്ഞ്ചിന്റെ പ്രശ്ണണ്ട്.
ഉം ചെലേന്ന് നല്ല നെറ്റ്കാണും ചെലേന്നാണെങ്കി കാണത്തുല്ല. ബിസെന്നിൽ ഒന്നുല്ല വൈട്ടാവുമ്പോഴത്തിനും എല്ലാം ഫുള്ള്
ആണല്ലേ അ
ഉം ബി യെസ് എന്നൽ നൊന്നും കിട്ടത്തില്ല
ആഹ് ആഹ് വേറെന്തൊക്കി ഇല്ലേ കഴിഞ്ഞിട്ടില്ല
ആഹാ
ഞങ്ങൾ ഒര് ഒരുമണിയൊക്കെ ആവും കഴിക്കണെങ്കില്
ആഹ് ഹാ പന്ത്രണ്ടരആയൊള്ളു.
ആഹ് ഞാൻ തുണികളൊക്കെ ഇങ്ങനെ ഒണക്കീട്ട് ഇത് തിരുമ്പീട്ട് ഇടാനും സ്ഥലല്ല ഒ കൊപ്പാടെ
ഇവടെ ഞാൻ പറയാന്നു അവടെ ബക്കറ്റി ഇരിക്കത്തേയൊള്ളൂ ഹ് ഹ്
ആഹ് ആഹ് പിന്നെവിടെ വാഷിംങ് മിഷീന് കംപ്ലൈന്റു ആണ് ആഹ് മെഷേന് കംപ്ലൈന്റ്റ്ഉം ആണ് മ്ഹ് ഇത് പിന്നെ കൊറെ അയൽ നോക്കാം
ങ്ങട്ട് രണ്ടും
ആഹ് ഈ സമയത്തന്നെ ഈ സ നനക്കല് ബുദ്ധിമുട്ടില്ലേ ഈ ഉണക്കലാണ് പണി
അതെ മഴ ഇല്ലായിരുന്നെങ്കി കൊഴപ്പല്ല എന്ന എളുപ്പം തുണികള് ഒണങ്ങി കിട്ടിയനേം നമ്മള് നനച്ചിടുന്നതും വെറുതെ അത് കാറ്റടുത്ത് അടിച്ചുകൊണ്ട് താഴെ കൊണ്ടിടും ചെക്കകത്ത് കൊണ്ടു വിടും പിന്നെ അതും പിന്നെ കൊണ്ട് നനക്കട്ടെ അതിലും ചെടി വളർത്തി
ആഹ് ആഹ് അങ്ങനെ
ആഹ് അതിനകത്ത് കൊണ്ട് ഇടും അന്നേരം നമുക്ക് അത് പിന്നേം ബുദ്ധിമുട്ടല്ലേ അതെല്ലാം മണ്ണും പിടിച്ച് എല്ലാം ആടെ കെടക്കുവല്ലേ
ആഹ് ഓക്കെ
അതും ബുദ്ധിമുട്ടാ ഇന്നലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് പക്ഷെ അതിറൂടെ തീർന്നു